എന്തുവാടെ
എന്തോ പറയുന്ന് സുഖവായിട്ടിരിക്കുന്നോ
ആഹ് സുഖവാടീ
എന്തോ പറയുന്നു ഇക്കായ്ക്കൊക്കെ സുഖവാന്നോ
അയ്യോ ഇക്കായ്ക്ക് വയ്യായിരുന്നടേ നിങ്ങടമ്മായി അമ്മ മരിച്ചെന്നൊക്കെ ഞാനറിഞ്ഞടേ എനിക്ക് വരാൻ പ റ്റിയില്ല ടേ
ആന്നോ.. എന്തോ പറ്റിയന്നിക്കായ്ക്ക്
ഇക്കായ്ക്ക് ശ്വാസകോശം ചുരുങ്ങി ഓക്സിജൻ വെച്ചിരിക്കുന്നോണ്ട് എനിക്കെങ്ങോട്ടും പോവാൻ പറ്റുന്നില്ല
ആന്നോ ഓക്സിജൻ വെച്ചേക്കുവ അല്ലെയോ ആഹ് കെടക്കുവാന്നോ ആള്
ആഹ് ആള് കെടക്ക്‌ എണീച്ചിരിക്കയൊക്കെ ചെയ്യു. ച്ചിരിച്ചെ ഭക്ഷണൊവൊക്കെ കഴിക്കും
ആന്നോ ആഹ് ഓ ക്സിജന്റെക്കെ പ്രശ്നം വന്നാ ഭയങ്കര ബുദ്ധിമുട്ട ഇവിടെ ഞങ്ങളെ ന്റെമ്മായിമ്മക്കും ഇങ്ങനായിരുന്നു, ഓക്സിജന്റെ പ്രശ്നം ആയിരുന്നു
ഇന്നലെ ആസ്പത്രീ കൊണ്ടു പോയായിരുന്ന് ഉം അങ്ങനെ ഇന്നലെയും കൊ
ഓക്സിജനൊക്കെ എങ്ങനാ എടുത്തോ, അതോ വാടകക്ക് വല്ല എടുത്തോ അതോ
വാടകക്കെടുത്തേക്കുവ വാടകയാ ക്കാ കൊട് ട്ടിരിക്കുന്നെ
ഉം എത്ര രൂപ്യാ ഒരു ദിവസ്ത്തെ വാടക
ഒര് ഒരു ദിവസം അല്ല ഒരു മാസ്ത്തേക്ക് നാലായിരം രൂപ വാടകയാ
നാലായിരം രൂപ, ഓഹ് ഭയങ്കര കൂടുതലാ അല്ലിയോ
ആഹ് പിന്നെന്ത് ചെയ്യാനാ പിന്നെ അതിന്റെ സഹായം ഇല്ലാതെ ജീവി ക്കാനൊന്നും പറ്റുന്നില്ല
ആഹ് ഇപ്പം ചായയൊക്കെ കുടിച്ചോ
ഇല്ല ചായ അനത്ത ഇല്ല എനിക്ക് ഒരിടത്ത് വരെ ഒന്ന് പോണം ഞാൻ പോകാൻ വേണ്ടിയല്ല ഒരുങ്ങുവാ
ആഹ് ഇക്കായെ കാണാൻ വരാം ഒരു ദിവസം ഞാൻ. ഇങ്ങനെ മരിപ്പും കാര്യങ്ങളും ഒക്കെ ആയത് കൊണ്ട എങ്ങോട്ടും വരാൻ പ റ്റാഞ്ഞെ
ആഹ് പുള്ളോര എന്തെടെ
ഇവിടെ ഉണ്ട് മാങ്ങാ തിന്നന്ന് ഞങ്ങടെ തെക്കേലെ ഇത്താ ആണെങ്കിൽ ഒരു മാങ്ങ കൊണ്ട് കൊടുത്തവന്
ആഹ്
അപ്പൊ എന്റെ അമ്മയുണ്ട് വീട്ടിൽ നിന്ന് വന്നായിരുന്നു അപ്പൊ അവരത് ചെത്തി കൊടുക്കുന്നവന് ആഹ് രണ്ട പേരും കൂടെ തിന്നുന്നു ഞാൻ നോക്കിയിരിക്കുന്നു
മോന് സുഖവാന്നോ
ആഹ് മോന് സുഖമായിട്ട് ഇരിക്കുന്നു മോന് ഇങ്ങനെ അവിടെ ഇവിടെയും കേറി ഇറങ്ങി നടക്കുന്നു
ഭർത്താവിന് ജോലിയുണ്ടോ
ആഹ് ആ ജോലിയുണ്ട് ഇന്നീ ജോലിക്ക് പോയി ചെ വന്നിട്ട് പിന്നെ തിരി ച്ച് പോയില്ലായിരുന്നു അമ്മ മരിച്ചു പിന്ന ഞങ്ങ ഒറ്റക്കാ യത് കൊണ്ട് പോയില്ല
ആഹ്
ഇനി എവിടെങ്കിലും ഒക്കെ ഒന്ന് നോക്കണം
ആമ്മായി അപ്പന് പണിയൊക്കെ ഒണ്ടോ
ആഹ് ഉണ്ട് ഉണ്ട് പണിയൊക്കെണ്ട് പണിക്കൊക്കെ പോയി
ഉമ് പിന്നെ ഇയാക്ക് വീട്ട് ജോലിയായിരിക്കും
ആഹ് ജോലിയാ വീട്ടിലെ ജോലി ഇങ്ങനെ കുഞ്ഞുള്ളള്ളത് കൊണ്ട് ഇനി അവനെ എഴുതിക്കാനൊക്കെ ഇരുത്തി അങ്ങനാട്ടിലൊക്കെ വിട്ടിട്ട് വേണം എനിക്ക് എവിടെേലുമോക്കെ ഒന്ന് പോവാൻ
ആഹ് ഒറ്റക്കേ ഉള്ളു പ്പലിയോ
ആഹ് ഒറ്റക്കേ ഉള്ളു ഇപ്പൊ അമ്മ വന്നത് കൊണ്ട് അമ്മയുണ്ട് അല്ലെങ്കി ഒറ്റക്കാ
ആഹ്
ഉംമ് മഴയുണ്ടോ ങ്ങൾക്ക്
ഇല്ല ഇന്ന് മഴയൊന്നും പെയ്തില്ല
ഇന്തല്ലയോ
ഇന്നലെ മ ആഹ് ഇന്നലെ മഴയൊക്കെ ആയിരുന്നു
ആഹ് ഇന്ന് നല്ല വെയില തുണിയൊക്കെ ഉണങ്ങാനുള്ള വെയിലുണ്ടായിരുന്നു
ഞാനിച്ചിരി മോളകും മല്ലിയൊക്കെ ഒ വെയ്ലത്തിട്ട് ഉണക്കി അത്
ഉണക്കിയോ എങ്ങനെ കൊണ്ടോകും പൊടിക്കാനൊക്കെ
ഓട്ടോയിലാ കൊണ്ടു പോന്നെ അല്ലാതെ ഇക്കയ്ക് കൊണ്ടുപോവാൻ പറ്റത്തില്ലല്ലോ കായ്ക്ക് വണ്ടി എടുക്കാനൊന്നും പറ്റത്തില്ല
ആഹ് ഇക്കയ്ക് വയ്യാത്തൊണ്ട് വണ്ടി പറഞ്ഞ പോലെ ഓടിക്കുവായിരുന്നു നേരത്തെ ല്യ
ആഹ് വണ്ടി നേരത്തെ ഓടിക്കുവായിരുന്നു ഇപ്പൊ ഓടിക്കാനും ഒന്നും വയ്യ
വയ്യ ആഹ്
പിന്നമ്മ് പിന്നമ്മക്ക് പുള്ളാരില്ലല്ലോ
ആഹ്
കോള് കേറി വരുന്നു
നിങ്ങക് ആഹ് ശരിയന്നെങ്കി ആ കോളെടുക്ക് കേട്ടോ ഞാൻ പിന്നെ വിളിക്കാം